ഹലോ
ആഹ് കേൾക്കിന്നിണ്ടി
ആഹ് എന്തൊക്കെ വിശേഷങ്ങള് ആഹ് ചായുടി ഒക്കെ കഴിഞ്ഞോ ചായ കുടിച്ചില്ലേ ആഹ് കുട്ടിയേളൊക്കെ
ആ കുടിച്ച് കുട്ടിയളൊക്കെ ഇവിരെണ്ട് പനിച്ചെടുക്ക
ഇവിടിം അതേ അവസ്ഥ തന്നെ പെരും പനിയാ കുട്ടിക്ക്
ആഹ് ആഹ് എല്ലാർക്കും പനിയാല്ലേ
ഉം ഇപ്പ എല്ലായിടത്തും ഡെങ്കിപ്പനിയല്ലേ
ആഹ്
വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് ഞാനും കുട്ടിയളും പിന്നെ ബ്രദറും വൈഫൊക്കെണ്ട്
ആഹ് അത് ശരി വേറെ എന്തൊക്കെയാ വർത്താനങ്ങള് എന്താ രാവിലെ കടിണ്ടാക്കിയേ ആഹ് വിടെ നൂൽപുട്ടും മുട്ടക്കറിയും
ആഹ് ആഹ് നൂൽപുട്ട് മറ്റേ പ്രസ്സെയ്യുന്ന അച്ചാണോ ഇങ്ങളെ അടുത്തുള്ളെ
ആഹ് അതെ അത് ഞങ്ങളത് രണ്ട് ഐറ്റം ഉണ്ട് പ്രസ്സ് ഞങ്ങള്ത് കേടു വന്ന് പെട്ടെന്ന് അപ്പൊ ഇപ്പൊ വേറെ സൈസാ വാങ്ങിക്ക്ണെ
ഏത് കറണ്ട് ഇങ്ങനെ ബാറ്ററിയും കറണ്ടൊക്കെ ചാർജ് ചെയ്തിട്ട് ഇതാക്കുന്നതാ
അതല്ല ജസ്റ്റ് നമ്മള് പ്രസ്സ് ചെയ്യൂലെ നമ്മള് ഇങ്ങനെ അമർത്തിയിട്ട് അങ്ങനത്തെ ടൈപ്പ് ഉം
ആഹ് അങ്ങനെ
ആഹ പിന്നെ കുട്ടികൾക്ക്ട്ട് മരുന്നൊക്കെ കൊടുത്തില്ലേ?
മരുന്ന് ഓ മരുന്നൊക്കെ കൊടുത്തു. വേറെന്താ മഴയിണ്ടാ?
മഴയ്ണ്ടെ.
ഓ ഇവടെ മഴ ഇല്ല. നല്ല മഴയാ?
ഇവടെ നല്ല കനത്ത മഴയും അയ്ക്കൂടി പനിയൊക്കെ പിടിച്ചി ഞങ്ങൾ ഇന്നലെ ആശുപത്രിക്ക് പോയിക്കായിരുന്നു കുട്ട്യാളെയിറ്റ്.
ആഹ ആഹ
ഒന്ന് ബസിൽ കയറാൻ പോലും പറ്റണില്ല അമ്മായിരത്തെ മഴ ക കനത്ത മഴ. മ്
എത്ര കുട്ട്ളള്ളത്
എനിക്ക് രണ്ട കുട്ടികളുണ്ട്.
രണ്ടാക്കും പനിയാ?
ഒരാൾക്ക് മൂത്താൾക്കാ പനി. ഏളയാൾക്ക് ഇപ്പൊ കൊറവ്ണ്ട്.
ആഹ ആഹ അ
പിന്നെ എന്തൊക്കെ? ഉച്ചക്കത്തെ ഭക്ഷണം ഇണ്ടാക്ക്ണ്ട്.
എന്താ സ്പെഷ്യലായിട്ട്?
ചോറുണ്ട്. പിന്നെ സ്പെഷ്യൽ പറയാനിപ്പോ ചിക്കൻ ഇണ്ട്. കോഴിറച്ചി. ആഹ
ആ ആ
പിന്നെ മുരിങ്ങകറിയും ഉണ്ടാക്കണം.
മുരിങ്ങാ കറിയോ?
പനിയായിട്ടേ ആഹ കോഴിയൊന്നും കൂട്ടിണില്ലേ. അപ്പൊ പിന്നെ കുട്ടികൾക്കായിട്ടും മുരിങ്ങാ താളിച്ചണം.
ആഹ് ആഹ് അങ്ങനെ ഓല് താളിച്ചേ കൂട്ടും? ഇല്ല. ഞമ്മൾ ആ ഞമ്മള് ചായ ആക്കികാളാ.
ആഹ അത് ശെരി.
ചായടി കയിഞ്ഞു ഇനിപ്പോ ചോറിന്റെ ഒകെ നോക്കണം നോക്കിട്ടില്ല.
ആ അത് ശെരി അടി അടിക്കലും തൊട ഒകെ കഴിഞ്ഞോ?
ഒന്നും കഴിഞ്ഞില്ല. ഇവടെ എല്ലാർക്കും പനിയാ.
ആഹ അപ്പൊ പിന്നെ അയ്‌ന്റെ ക്ഷീണത്തിലാവുല്ലെ?
ഉം പിന്നെ ഞാനാ ഫോൺ നോക്കിയപ്പോ ഇങ്ങനെ കൊറെ ആള് റിസീവർ ആയിട്ട് നിക്കൊന്നു ചോയ്ച്ചു. അങ്ങനെ കൊറച്ചേരം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്.
ആഹ അത് ശെരി. പിന്നെ ആഹ കരണ്ട് ഇവടെ ഇപ്പൊ വന്നിട്ടൊള്ളൂ. ഇവിടൊക്കെ മരം പൊട്ടിചാടിട്ട് കറണ്ട് ഒക്കെ പൊയിക്കായിരുന്നു.
ഓ
കനത്ത മഴയാവുമ്പോ അങ്ങനെയല്ലേ?
ഞമ്മക്ക് ഇങ്ങോട്ട് അത്ര തന്നെ മഴ ഇല്ല. ഇന്നലെ രാത്രി എന്തോ പെയ്തതാ പിന്നെ മഴ പെയ്തിട്ടില്ല.
അഹ് ശെരി. ആഹ മഴ കുറവാലേ അവിടെ എരിലൊക്കെ? ആഹ
വേറെ
പിന്നെ നിങ്ങള് എത്ര മക്കളാണ്?
എനിക്ക് രണ്ട കുട്ടിളാ
ആഹ് അല്ല ഇങ്ങളായിട്ട് എത്ര മക്കളായിക്ക ഇങ്ങക്ക് ഏട്ത്തി അനിയത് അങ്ങനെയൊക്കെ ആഹ അത് ശരി. ഒരൊക്കെ കല്യാണം കഴിഞ്ഞു പോയോ കല്യാണം കഴിച്ചതൊക്കെ?
കല്യാണം കഴിഞ്ഞതാ എന്റെ
ആഹ് ഓ എല്ലാർക്കും കുട്ടികളൊക്കെ ആയോ
ഓ അനിയത്തിക്ക് മൂന്ന് കുട്ടികള് ഇണ്ട് ആങ്ങളക്ക് ഒരാൾക്ക്
ആഹ് ഓലിപ്പോ കഴിഞ്ഞ ആഴ്ച വന്നു പോയതാ ഞായറാഴ്ച പോയത് എല്ലാരും വരലും പോകലൊക്കെ ഇണ്ട്
ആഹ്
ഇങ്ങള് പ്രിയദർശിനിലൊക്കെ കേറിയോ
പ്രിയദർശിനി കേറീട്ടില്ല ഞങ്ങള് കയറണം നാളേയൊക്കെ ആയിട്ട് പോണം നമുക്കിപ്പോ എന്താ സൗജന്യയാത്രയല്ലേ അപ്പൊ നമ്മള് കേറീ ട്ടില്ലാന്ന് പറഞ്ഞാ മോശല്ലേ നിങ്ങള് കേറിയോ
ഞാൻ കേറിട്ടില്ല ആ കേറാൻ നോക്കുമ്പം ഭയങ്കര തെരക്കാണ് അതില്
ആഹ് ഞമ്മളിപ്പോ പെണ്ണുങ്ങള് മുതലെടുക്കാണേ
നല്ല
അത് നല്ലൊരു കാര്യാണേനു എന്താ പെണ്ണുങ്ങൾക്ക് സൗജന്യ യാത്ര പറഞ്ഞാലേ
പക്ഷേ എല്ലാരും പറയുന്നത് എന്താ അറിയോ സൗ സൗജന്യ യാത്രയല്ല മ റ്റേ ഈ ഒരു പൈസ ഇല്ലേനോ ഒരു പെൻഷന് മറ്റേ സ്ത്രീ സുരക്ഷന്റെ സ്ത്രീ സുരക്ഷയില്ലേ അതാന് വേണ്ടിയത് ബസ് ഫ്രീ ബസ്സ് ഫ്രീ ആയിട്ട് പോയി ട്ട് എന്ത് കിട്ടാന ഇതാകുമ്പോ കുട്ടികക്കെങ്കിലും പൈസ കിട്ടിയേനെ അല്ലേ
ആഹ് അത് ശരിയാണ് ആഹ് ചെലോര് അങ്ങനെയും പറയണ കേട്ടു
ഉം ഇതിപ്പോ ഒരു പത്ത് റുപ്യ കൊടുത്ത് ബസിൽ കേറും ആഹ്
ആഹ്
ഇതാവുമ്പ കുമാ ക്കളാ അല്ല ഒന്നും ഒരു ജോബും ഇല്ലാത്തവർക്ക് ഒരു ആയിരം റുപ്യ കിട്ടുക എന്നെല്ലാം പറയുമ്പോ ഒരു
ആ
വല്ല്യൊരു സംഭവവല്ലെ
അത് ശരിയാണ് എന്താ ജോലി ഇല്ലാത്തോൽക്ക് ജോലി ഇല്ലാത്തോൽക്കൊരു എന്താ വരുമാനം എന്നുള്ള മാ
വരു അതന്നെ വരുമാനും ആകും
ആഹ് ചെലപ്പം വരാക്കാരം
ആഹ് അത് ആ വന്നതേരുന്നു പക്ഷെ ഇപ്പ അതില്ല
അടുത്ത മാസവൊക്കെ ഇനി ഓണം അല്ലേ അല്ലേ?
ആഹ് അടുത്ത മാസം
ഓണത്തിന് സ്കൂള് തൊറന്നാ പിന്നെ കുട്ടികൾക്കൊക്കെ പനിയായി ഉം മഴ കനകോണ്ടേ പിന്നെ ഇസ്‌ക്കും. ഞ്ഞി ഓലാണെങ്കില് സ്കൂൾത്തെ ടീച്ചർമാരാണെങ്കി കൊറേ ട്ത്ത്ങ്ങനെ കൂട്ട്ണുണ്ട്. കുട്ടികൾക്ക് പഠിച്ചിട്ടും കജ്ജ ണ്ടേ
ആ ഓണാവുമ്പൾത്തേക്ക് ഓൽക്ക് ഇത്ര പോഷൻ തീർക്കണന്നുണ്ടാവല്ലോ
ആഹ് അതന്നെ ഓരങ്ങനെ തീർക്ക്ണ്ട് കുട്ടി പനി കാരണപ്പോ ഇന്ന് പോയിട്ടൂല്ല.
ആഹ് ആഹ് മോള് ആഹ് ഒമ്പതാം ക്ലാസ്സിലാ പക്ഷേ ഭയങ്കരം. ഉം പനിയായിട്ട് ഓള് ഒര് രണ്ടും നാലഞ്ച് ദിവസായി ലീവായിട്ട്.
ആഹ് അത് ശരി ഇനിയിപ്പോ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്?
വേറെന്തോ ഇങ്ങനെ പോകുന്നു.
ന്നിട്ട് പനി മരുന്ന് കൊടുത്തിട്ട് കൊറവില്ലേ?
ആഹ്, പനി കൊറവ്ണ്ട് കഫ്കെട്ട് ട്ടിന്റെ നല്ല കഫ കെട്ട് അത് ഇങ്ങോട്ട്
ന്നാലുള്ളും മാറുക. പനിന്റെ മരുന്ന്മാത്രം കൊടുത്തോണ്ട് കാര്യായില്ല.
അയിന് മടിയല്ലേ കുടിക്കാന്
ആഹ്.
ആയ്നൊന്നും അയ്ക്കൂല.
ആഹ്, അത് ശരി പിന്നെ എന്തോക്കയാ വിശേഷങ്ങള് ഇങ്ങളെ ഭർത്താവ് എന്താ ചെയ്യ്ണേ
ആഹ്, നാട്ടി തന്നെ
എന്താപണി വീട്ടില് ഉമ്മാ ഉപ്പാ ഭർത്താവ്ണ്ട് പിന്നെ ഒര് പെങ്ങളൂണ്ട് അവള് വീട്ടിലാണ്
ആഹ് ആഹ്
ഉം
വേറെന്തൊക്കെ?
വേറെ കൊഴപ്പല്ലാതെ പോണു അങ്ങനെ
ഹ
ഇപ്പൊക്കെ കറങ്ങാനെന്നെ പറ്റ്ണില്ല പെരുംമഴയാണ്
ആഹ് ഇങ്ങൾ കൊറെ ആയോ ഇതില് കേറീട്ട് ആഹ് ആഹ്
ആഹ്, ആഹ് ഉമ്മ പണിയൊക്കെ ഒന്നും എട്ക്കൂലാ.
ആഹ്
എടുക്കല്ല, നിങ്ങെ താ ആഹ്, അടി പിന്നെട് തന്തോന്നല്ലല്ലെ
ആഹ് വേറെ എന്തെക്കെ വർത്താനങ്ങള് അഹ് അഹ് ആഹ്
മക്കളെത്രയിലാ പഠിക്കുന്നെ?
ഏഹ്.
മക്കളെത്രയില പഠിയ്ക്കുന്നെ?
ഉ അത് നാണ് കരച്ചീൽന്ന് പറയാ കുട്ടി ഭയങ്കര കരച്ചില് ഏനി പറയാ ഹലോ
ആഹ് ചെറിയ കു ചെറിയ കുട്ടിയണാ
ആ ചെറിയ കുട്ടിയാ ഒരു കുട്ടി ചെറിയ കുട്ടിയാ ഒര സയ്ടു അത് ചെറുതാ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഹലോ കേൾക്കാമോ റെയിഞ്ചിന്റെ പ്രശ്നാവുവേ വേറെന്തൊക്കെയാ കുഞ്ഞുങ്ങളൊക്കെ